കേൾക്കുന്നില്ലേ
ആഹ് ണ്ട് കേക്കണ്ട് അപ്പൊ അങ്ങനെ എല്ലാം ചെയ്യാനുള്ളരു ധൈര്യണ് ഇപ്പോന്ന് പറയാ
അതേ അങ്ങനെ ന്നു അതോണ്ട് നല്ലതായില്ലേ
നല്ലതായില്ല പക്ഷെ എന്താ ചെറുപ്രായത്തില് തന്നെ ഇന്ക്ക് ഇങ്ങനെ വിചാരിക്കും ഇത്ര ചെറുപ്പത്തില് ഇന്നത്തെ ഒരു കാല ത്തൊക്കെ ഘട്ടത്തിലൊക്കെയാ ണെന്നുണ്ടങ്കി ഞാൻ ഒരിക്കലും സമ്മയ്ക്കൂലേന്ന് കല്യാണം കഴിക്കാന് അങ്ങനെരു കൊറേ ഞാൻ ഫൈറ്റ് ചെയ്തുട്ട എന്നാലും ഞാൻ കൊറെ എനിക്കിപ്പ വേണ്ടന്നൊക്കെ പറഞ്ഞ് കൊറെ പ്ലസ് വണ്ണിന് കല്യാണ ആലോചന തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതില് ഞാൻ അപ്പോളൊന്നും സമ്മയി ക്കാതെ പിന്നെ പ്ലസ് ടു പകുതി വരേ ഞാൻ പിടിച്ചു നിന്നു പിന്നെ പിടിച്ചു നിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യ ആയപ്പോ പിന്നെ അങ്ങനെ അത് സമ്മയിച്ച് കല്യാണം കഴിഞ്ഞാലും പ്ലസ് ടു മുഴുവനാക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അത് സമ്മയി ച്ച് പിന്നെ അവിടെ നിന്നു കാണ്ട് സമ്മയിക്കേണ്ടി വന്നു ഉം അതെ ഉം
പിന്നീട് പിന്നീട് നമ്മള അച്ഛനായാലും അമ്മയാലും ഉമ്മയാലും ബാപ്പയായാലും പിന്നീട് സങ്കടപെട്ടിട്ടുണ്ടാവും അവര്
ആ ഓല് ഏ ഓല് എത്രയോ പ്രാവശ്യം ഇപ്പളും പറയും വേണ്ടീന്നില്ല ഒരൊറ്റ മോളേ ഒള്ളീന്നു പഠിച്ചോട്ടേന്ന് വിചാരിച്ചാൽ മതിയേന്നു ഇപ്പൊ എന്റെ ഒപ്പം ഉള്ളോലൊക്കെ നല്ല നിലയിലായപ്പോ ഓര്ക്ക് ഭയങ്കര സങ്കടമാണ് പക്ഷെ എന്ത് ചെയ്യാനാ ടൈം കഴിഞ്ഞൊ എന്തായാലും പോയ കാര്യം തിരിച്ചെടുക്കാൻ പറ്റൂലല്ലോ മക്കൾ അയി ഇതിൽ രണ്ട് മക്കളുവായി
ഉം
അങ്ങനെ പക്ഷെ എന്താറിയോ ഹസ്ബന്റ് നല്ല സപ് പ്പോർട്ടാണ് ഹസ്ബന്റ് ഹസ് ബന്റ് സപ്പോർട്ടാണ് ഹസ്ബെന്റ് നല്ല സ്നേഹമാണ്
ഭർത്താവ് എങ്ങന പുള്ളി സപ്പോർട്ടുണ്ടോ
ആഹ് പുള്ളി സപ്പോർട്ടാണ് ഹസ്ബന്റ് ഫുൾ സപ്പോർട്ടാണ് പക്ഷെ നമ്മളൊരു ഫാമിലിയിൽ നിൽക്കുമ്പോൾ ഹസ്ബന്റ് എപ്പോഴും പ്രവാസം നമ്മൾ ആ ഒരു ഫാമിലിയിൽ നി ഹസ്ബന്റ് ഇല്ലാതെ ആ ഒരു വീട്ടിൽ നമ്മൾ നൽക്കേണ്ട ഒരവസ്ഥ അപ്പൊ അങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ട് എങ്ങനെയൊക്കെയോ അങ്ങനെ ജീവിതം തട്ടിമുട്ടി നല്ല ജീവിതമൊക്കെ അങ്ങനെ തീർന്നു പോണ്
ഉം
ഞാൻ പറയും എന്റെ നല്ല ജീവിതൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും ഇനി എങ്ങനെ ഇനി വരുന്ന് വരാന അപ്പക്കിനൊക്കെ എനിക്ക് അസുഖാവും ആരോഗ്യം പോവും ഓക്കെ ഈ വീട്ടിലത്തെ പണിയൊക്കെ എടുത്തെന്റെ ആരോഗ്യം പോകും ങ്ങ ആഹ് ഇല്ലാതിക്കട്ടെ ഒരു വീട്ടില് എനിക്ക് ഞാൻ പറയാ എന്റെ ഒരു പ്രായത്തിനനുസരിച്ച് ചെയ്യണ്ട പണികളൊന്നുമല്ല ഞാൻ ആ വീട്ടിൽ ചെയ്തിട്ടുള്ളത് അതും അതിൻ്റപ്പറൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നാലും കുറ്റാണ് നമ്മൾ എത്രത്തോളം നന്നായി നിക്കണം അത്രത്തോളം കുറ്റാവും ശരിക്ക് ആ ഒരു നന്മ അമ്മയുടെ മുഖം ഒരു ആ ഉണ്ട് ഉമ്മക്കെ എപ്പോളും ഉണ്ട് ഉമ്മ ഇപ്പളും ആ പഴയ ഉമ്മതന്നെ ആയിട്ട് കണ്ട്
ഉം ഉം
ശരിക്കൊരു നല്ല നല്ല പിള്ളയാവാൻ ഒരിക്കലും ഹസ്ബൻ്റെ വീട്ടിൽ ശ്രമിക്കരുത് അത് ഞാൻ അങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ച പാഠങ്ങളാണ് അതൊക്കെ അതെത്ര നിന്നിട്ടും കാര്യല്ല
കാരണം ചമഞ്ഞിട്ട് കാര്യല്ല അത് നമ്മുക്കെപ്പോഴും ആ സ്ഥാനം അവർ അവിടുത്തെ സ്ഥാനം അത് വേറെ ഉണ്ടാവുള്ളൂല്ലേ?
തന്നെ ആഹ് എത്ര നന്നായാലും എത്ര നമ്മൾ നന്നായി എത്ര അങ്ങോട്ട് തിരിച്ച് കെയറ് ചെയ്താലും പോലെ തിരിച്ച് നമുക്ക് തരാൻ പോണില്ല പിന്നെ എന്തിനാ നമ്മൾ അതിനനുസരിച്ച് നിക്കണത് അങ്ങനെ ഒരു പാഠം ഇപ്പൊ ഞാന് ഇപ്പൊ താ ഹസ്ബന്റിന്റെ ഉമ്മ വീണു കൈ ഇങ്ങനെ ചെറുതായിട്ട് തെന്നി മാലേട്ടു അപ്പൊ ഞാൻഅന്നാ പോയൊന്ന് ഹോസ്പിറ്റലി പോയന്ന് ഞാൻ പോയി കണ്ടു പൊന്നത് അപ്പൊ ഞാ അപ്പ എന്റെ വീട്ടില് നിക്കണ ടൈമാണ് അപ്പ ഞാന് എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു പോൾ ഉണ്ടല്ലോ, ചെറിയ ഇളേച്ചി ഉണ്ടല്ലോ, അപ്പോ ഇപ്പോ അവൾഅവിടെ നിൽക്കട്ടഞാന് ഞായറാഴ്ച ഒക്കെ ആയിട്ട് വരാ ന്ന്പറഞ്ഞു പോന്നു നേരെ മറിച്ച് പഴ ഞാനാണെങ്കിൽ പേടിച്ചിട്ട് ഞാൻ വേം ഓടും.
ഇപ്പ ഞാൻ അങ്ങനെ ഓടൂല ഇപ്പൊ ഞാൻ ഇന്റെ കാര്യം നോക്കിട്ട് അതിന്റെ ബാക്കി
ആ അനുഭവം ഗുരു.
അതാണ്. എത്ര നന്ന്. ഇപ്പൊ എത്ര അയിന്റെ ഒരുപാട് ഓപ്രഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിന് രണ്ട് ഓപ്പ ഇപ്രാവിശ്യംഞാൻ ചെന്നിട്ട് കരഞ്ഞു അ ന്നൊക്കെ നോക്കാൻ ഞാൻ ഉണ്ട് ഉണ്ടായിരുന്നുള്ളു, നോക്കി കഴിഞ്ഞ് പിന്നെ ആ ഒരു നോക്കി കഴിഞ്ഞ് നടക്കെണ്ടരാവശ്യം വരുമ്പോ പിന്നെയും തിരിഞ്ഞ് കൊത്തും ഉം
ആഹ് ഭയങ്കര സാധനാല്ലേ?
ആഹ അതാണ് അനുഭവം അപ്പൊ പിന്നെ അങ്ങനെ കേക്കുമ്പോ തന്നെ ഓടണ്ടാന്ന് ഞാനും വിചാരിച്ചു. ഹസ്ബൻഡും തന്നെ നിനക്ക് വേണമെങ്കി പോയിക്കോന്ന് ഹും ഹും ഹും നിനക്കുംവാേണെങ്കിൽ പോയിക്കോ ഉ ഇപ്പ ഇവിടെ ണ്ടായിന്, ഹസ്ബൻഡ് ഇവിടെ ണ്ടായിന്. ആഹ് അതാണ്, ചെറുതാവുമ്പോന്ന് പറഞ്ഞാ ക്കന്നെ ആലോചിച്ചാ അറിയാലോ പതിനേഴര വയസ്സാ കല്യാണം ഉം ഇപ്പ പതിനേഴര വയസ്സുള്ളൊരു ആൺകുട്ടി എന്തെല്ലാം ചെയ്യും
ആഹ
ഉം അന്ന് ഓർത്ത ക ഒരു ഉംപെൺകുട്ടികളെ ഒരു വല്ലാ ആൾക്കാരായി ഇങ്ങനെ നിക്കണം ഇപ്പം പെണ്ണുംആണുള്ള മാറ്റാണ്. എന്റെ ചേ ഉ
അന്നേ
ആഹ് അന്നത്തെ കാലം അതാണ്.
ഉം അതു അല്ല അന്ന് മെൻസസ് ആയി കഴിഞ്ഞാല്
ആഹ പിന്നെ കൂടുതൽ വെക്കൂല.
പിന്നെ കൂടുതൽ വെക്കൂല പിന്നെ വലിയ പെണ്ണായി.
ആ അതാണ്.
പിന്നെ ഒരുത്തന്റെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിക്കുക ഞ്ഞാല്
ഉമ്മാക്കും ഉപ്പാക്കും സമാധാനം ഇല്ല ഉം ഉം
കൊറേ ആളുകള് ഉപയോക്കിന്ന് പറഞ്ഞിട്ട് ഇതാക്കാനും ഉണ്ടോ
അതാണ് അതാണ് മെയിൻ കാര്യം ഞങ്ങളെ നാട്ടുകാര് അയിക്കൂടെ ഞാൻ അന്ന് അന്ന് ഞാൻ കുറച്ചൊക്കെ ഒരു തടി ഒക്കെ ഉണ്ട് അപ്പൊ തടി കയറിക്കകഴിഞ്ഞാ ആർക്കും വേണ്ടി വരൂല, പതിനെട്ട് വയസു കഴിഞ്ഞാൽ പിന്നെ ആരും കൊണ്ട്പോകൂല്ല കാരണം ഞങ്ങള അടുത്ത് തന്നെ അങ്ങനെ ഒരു അനുഭവംണ്ട് എല്ലാവരു ഒരുകുട്ടി നന്നായിട്ട് പഠിച്ച് ടീച്ചറായി പിന്നെ അതങ്ങനെ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസംഉണ്ടെന്നല്ലാതെ കല്യാണക്കാർ വരുന്നതൊന്നും അതിന്ന് പറ്റൂില്ല കാരണം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് മാത്രം കാര്യല്ല, പതിനെട്ട് വയസ് കടന്നു പോയില്ലേ, അപ്പൊ അന്നുള്ള കാലത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാ കുട്ടികളെ വേണ്ട. പിന്നെ തള്ളാമാരായി അങ്ങനെയാണല്ലോ അപ്പൊ കൊറേ പഠിച്ചതാണ്, പഠിച്ചു കൊറെ പ്രായം ആയതാണ് അതിന്റെ കല്യാണം, അപ്പൊ അതേ അതുപോലെ ആകുന്നതാണ് കാരണം ഉമ്മാനോം ഉപ്പനേം എല്ലാവരും റിലേറ്റീവ്സ് ആണെങ്കിലും അയൽവാസികളാണെങ്കിലും ഒക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാണ് എന്റെ കല്യാണം ഉണ്ടായിരിക്കുന്നത്
മം
മം അന്നത്തെ ഒരു സമൂഹോം സാഹചര്യഒക്കെ അങ്ങനെ ഇപ്പൊ ആരെങ്കിലും, ആ ഈ പറഞ്ഞോലെ വീട്ടിൽ തന്നെ പെൺകുട്ട്യള് ഇണ്ടെങ്കി കെട്ടിച്ചു ഇപ്പൊ
ആഹ് അതെ
ഉം അതാണ്. ഞാൻ പറയും ഈ കാലത്ത് ജനിച്ചാ മതിന ഒന്നുകൂടി ഒരു അഞ്ച് വർഷം കൂടി വൈകി ജനിച്ചാ മതിന എന്നക്കെ പറഞ്ഞു.
ഉ എന്നാ ഞാൻ പറയട്ടെ അന്നൊക്കെ നമ്മുക്കൊക്കെ എന്താ പേടിയല്ല എന്താ നമ്മുക്കൊ
ആഹ് എന്ത് പറയാനാ അതന്നെ.
ഒന്നും ആ
ഇല്ലല്ലോ ഉം
ഇപ്പത്തെ പിള്ളേരൊക്കെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്
സത്യം പറഞ്ഞാല് ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല, ഇന്ക്ക് കല്യാണം കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവങ്ങളാണ്. ഇന്ക്കറിയില്ലെനി ഒരു വീട്ടിൽ ചെന്നാ എങ്ങനെ ഇനിയിപ്പോ ഹസ്ബൻറിനൊപ്പം തന്നെയാണെങ്കിലും എന്തെല്ലാം ള്ള കാര്യങ്ങളും അന്നൊക്കെ അറിയില്ലേനി. ഇപ്പത്തെ കുട്ടികൾ ഒരു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക്ന്നെ എല്ലാ വിവരുണ്ട്.
പിന്നെ.
ആഹ്. എല്ലാ വിവരുംണ്ട് നമ്മളൊക്കെ ബയോളജി പഠിക്കുമ്പോഴാണ് എന്തെങ്കിലുക്കെ ചെറുതായിട്ട്
ആഹ് ഇന്നാലും നമുക്ക് ഇ ഇന്നാലും നമുക്ക് അങ്ങനെ അത്രേത്ള്ളൂന്ന് അറിയത്തില്ല. മം മം
ഇപ്പം സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമ്, റീൽസ് എല്ല എല്ലാരും ആ ചാറ്റ്ജിപിറ്റി ട്ടി അങ്ങനെ പല സംഗതികളല്ലേ.
ഫ്രണ്ട്സുകള് വരേ ലവ്വറാ. വെറുതെ ഫ്രണ്ട്സായിട്ട് അങ്ങോട്ട് നടക്കും. എവിടെ അവരായിരിക്കും കാമുകന്മാര്.
ആഹ് അത് തന്നെ. ആണ് പെണ് എന്നുള്ളരു വ്യത്യാസൊന്നുമല്ലല്ലോ. ഇപ്പോ മം.
അന്നൊക്കെ ആണ് പറഞ്ഞാലും, പെണ് പറഞ്ഞാലും വേറെ വേറെനി
എത്ര വേറെ നും
ആഹ് സ്കൂള് പഠിക്കുമ്പൊക്കെ എങ്ങനെയായിരുന്നു. എല്ലാരോടും കേറി ഓടി കയറിങ്ങാണ്ട് കെട്ടിപിടിക്ക ലൊന്നും പോവുലെന്നല്ലോ.
ആ അതാണ് ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ കെട്ടിപ്പിടുത്തം, കിസ്സടിം എല്ലാംഉണ്ട് പറഞ്ഞ പോലെ മം ഡ്രസ്സിങ്ങും ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ പഠിച്ച അന്ന് ലിപ്സ്റ്റിക് ഇട്ട് പോവാനൊന്നും പറ്റില. ആ ഞങ്ങളൊക്കെ പഠ ചീന്നൊരു ലിപ്സ്റ്റിക്ക് പോയിട്ട് ഒരു പൗഡറ് കണ്മശിട്ട് ചെന്നാലടക്കം ടീച്ചേഴ്സ് പറയും. ഒരുങ്ങി കെട്ടി വെരാ പഠിക്കാനോന്നല്ലേ ആരെ കാണിക്കാനാ ഈ ഒരുങ്ങിക്കെട്ടി വേര്ണെ ന്നൊക്കെ ചോയിചിനി അന്നോ സ്ഥാനത്ത് ഇപ്പോ കുട്ടികളൊക്കെ എന്താ ലിപ്സ്റ്റിക് ഇട്ട് കയൽ എങ്ങനെ മേക്കപ്പ്ട്ട് രാവിലെ പോകുംമ്പോ ലിപ്സ്റ്റിക്ക്ട്ട് പോയാ കുട്ടികൾ കാണ വരുമ്പോളും അതേപോലെ വേര് ലിപ്സ്റ്റിക്ക്ക്കെട്ടോ ഒന്നും പോയിട്ടൊന്നും ഉണ്ടാവില്ല. ആഹ് അതാണ് ആ കൊണ്ടുപോയാണ്. ആഹ് ഞാനും വിചാരിക്കും എങ്ങനെ ഇത് രാത്രി വേരെ ഇങ്ങനെ നിക്ണ ആവോന്ന്
മം മം
മംഹ് മ്മ്ഹ്ഹ്. അങ്ങനെയാണല്ലോ ഇപ്പത്തെ കുട്ടിയേളെ ഒരുക്കോം കാര്യങ്ങളൊക്കെ.
നമ്മളൊക്കെ ഉസ്കൂള്ട്ട് വരുമ്പോ ക്ഷീണിച്ചാ വേരാ
ആഹ് വെരാ. ഓല് അങ്ങനെ കാണാ വരുമ്പോളും അതേ ക്ലാരിറ്റിയില് വര്ന്ന് ലെന്നെ കുട്ടിയെള്. മം ലിപ്റ്റിക് ഒക്കെ കൊണ്ടു പോവാണ് പിന്നെ മേക്കപ്പ് ചെയ്തി
അതിന്ള്ളത് അവര് കൊണ്ടു പോവും. ഇപ്പ സ്കൂളിൽ അങ്ങനത്തെ പ്രശ്നോന്നുല്ലല്ലോ നമ്മളൊക്കെ പഠിക്ണന്ന് പഠനം വേണം ന്നാലും നമ്മളൊന്നുംഒന്നും ചെയ്യാൻ പറ്റൂല്ല
ആ പാ പാട്ല്ലെനി. ഓ കൺമഷ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള ടീച്ചറ് ഞങ്ങള് ടീ ട്ടറ് ണ്ടായിനു കണ്മശിട്ട് ചെന്നാലും മൂണ് ചീത്താറിനി ഞങ്ങ ടീച്ചറും ഉ അങ്ങനെ ടീച്ചർണ്ടായിന ഞങ്ങക്ക് ഉം ഇപ്പൊ ടീച്ചേഴ്സ് തന്നെ അയലും കുറച്ച് തില നടക്കുന്നത് ഉം അശ് ഊട്ടി ര് ഉം
ഇതിലല്ലേ നടക്കുന്നേ നല്ലോണം മേക്കപ്പ് ചെയ്തിട്ട്
ഇവിടെ എന്താ മീന എന്താ കറി വെച്ചക്കാണോ
കറിയും വെച്ച് വറുക്കും ചെയ്ത
ആഹ അവിടൊക്കെ എങ്ങനെ ഫ്രഷ് മീനൊക്കെ കിട്ടുവോ
ഫ്രഷ് ഇപ്പ കണക്കാ
മ് മ് മുട്ടെ മ് മ് മീ മുട്ടക്കെ കിട്ടുണ്ടോ അപ്പമ്
എല്ലാം കിട്ടും പ്രഷ ഒന്നും ഉണ്ടാവില്ല
ആ എൻക്ക് ഇഷ്ട്ടാണ് മീൻമുട്ട
ഏ
ഞാൻ അയിനായിട്ട് മത്തി വാങ്ങും
ആഹ് അത് ആ മത്തിയും നല്ല രുചിയ അതിന് ആ മറ്റേ പഞ്ഞിയൊക്കെ ഉണ്ടല്ലോ
ആഹ പഞ്ഞി അതിന് വേണ്ടീട്ട് ഞാൻ മത്തി വാങ്ങിക്കും എൻക്ക് ഇഷ്ട്ടാണ് എൻക്ക് ആ മത്തി കയിക്കണെലാണ് ഇഷ്ട്ടാണ് മത്തിയുടെ പഞ്ഞി കഴ്ക്കണത്
ഉം അത് മാത്രം വറക്കണം
ആ ഞാ നല്ല ടേസ്റ്റാ പിന്നാ ച്ച് വറുത്തിട്ട് ചൂടോടു ക്കനെ അതു കൂട്ടികഴിച് ചോറ് കഴിച്ചാ വേറെ ഒന്നും വേണ്ട
മതെയ
മ് മ
അത്രക്കുരുചിയണ
ആഹ എങ്ങനെ മീൻ കറി കറി വെച്ചക്കണത് മുളക് കിട്ടക്കണോ
ആഹ
മുളക് കിട്ടകാണാ കറി ഏ ഏ
ശരി നോക്കിയോ
ഇല്ല ഇല്ല ആവിണുള്ളു
ആഹ
മ് പിന്നെന്താ
ഞാന് തേങ്ങ അരച്ചിട്ട്
ആഹ അങ്ങനെല്ലേ എൻക്ക് തേങ്ങാരച്ചിയിലാണ് മുളക് ഇടണതാ ഇഷ്ടം
മ്
മുളക് ഇട്ണതാണിഷ്ടം
ഉം
മ്
ഉവ്വ വെക്കലില്ല അപ്പം പിന്നെ തേങ്ങ അരച്ചാലും
ആഹ് ബത്തളാണോ ആ ബത്തള പിന്നെ എനിക്ക് കറി വെക്കണതേ ഇഷ്ടല്ല എനിക്ക് ഫ്രൈ ചെയ്യണ ഇഷ്ടം ഏ ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ ഞങ്ങള് വർക്കല
ഉം പീര പീര വെക്കും
ആ പീര വച്ചിക്കണാത കണ്ട കിട്ട്ണ്ട്
പീര വയ്ക്കും വറക്കും
ആ ഞങ്ങൾ പീര വക്കലില്ല വെച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങള് കറി വെക്കലില്ല ഞങ്ങൾ ഒരുവിധം നെയ് മീൻ വർക്കും ഉം
പീരേം വെക്കും വറുക്കും ചെയ്യും അല്ലാണ്ട് തേങ്ങ അരച്ച് കറിയും വെയ്ക്കും
ഇന്നാ ഓക്കെ
ശരി